കെട്ന്നിട്ട്ഇയ്യേ
ആഹ കേട്ന്നിട്ടില്ല കേട്ക്കാനാവ്ണോള്ളു
ഫുഡ് കഴിച്ചാ
ആ കഴിച്ച് നേർത്തെ കഴിച്ച്
ഉം ചോറിന്നെ തിന്നൽ രാത്രി
ഏഹ ആഹ ചോറേന്നെ
ഉം ഇങ്ങളെന്താ കഴിക്കല്
ഞാൻ ഒന്നും കഴിക്കലില്ല രാത്രി
ആ അ അതെന്താ ബ്രഡാ അങ്ങനെ എന്തേലും ആണോ
ഡയറ്റ് ഞാൻ കൈക്കണില്ല തടി കൂടും പിന്നെ കൈക്കണില്ല
ആഹ് അത് ശെരി ഉം ഒന്നും കൈ
മഴ ഇണ്ട ഒന്ന് പെയ്തിവടെ രാത്രി വൈകുന്നേരം എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും.
ആഹ് ആഹ് അത് ശെരി മഴയാ ഇപ്പൊ കൊറച്ചു സമയമുണ്ട് ഇതുവരെ നല്ല മഴയായിരുന്നു. അവടെ ഇണ്ടോ, മഴണ്ടോ?
ഇപ്പ ചെറുതായിട്ട്ണ്ട്. മഴതന്നെന്ന് ഇന്ന് ഫുള്ള്.
വൈകുന്നേരം ആയാലും ഇതിലും മഴന്നെ എന്നട്ട് വൈന്നേരം എന്താ കഴിച്ചേ
വൈകുന്നേരം ഉം വൈകുന്നേരം ചിക്കൻ കറിണ്ടായത് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിന്നെ, അത് കഴിച്ച്.
എന്നിട്ട് മക്കളൊക്കെ ഒറങ്ങിയോ?
ഉം മക്കള് ഇപ്പ നടത്തൊര്ങ്ങീക്ക്ണ്.
ആഹ്, രാവിലെ നീച്ച സ്കൂളും മദ്രസാ ളെക്കെ ഇണ്ടല്ലോലെ.
ഉം മദ്രസ്ണ്ട് നാളെ. സ്കൂളില്ല.
ആഹ് ആഹ് ശരി രാവിലെ തന്നെ ഇണ്ടാവോ അതോ വൈകുന്നേരോ
മദ്രസ്സൊ മദ്രസ്സ രാവിലെ
ഉം സ്കൂളിലെ ടൈമിലും അങ്ങനെ തന്നെയാ
ആഹ് സ്കൂളിലെ ടൈമിലും അങ്ങനെ തന്നെയാണ് ഒമ്പതര വരെയാ മദ്രസ്സ
ഉം ഉം അല്ല ചെലയിടത്തൊക്കെ ഇങ്ങനെ വൈകുന്നേരം മഗ്‌രിബ്ക്ക് ശേഷം
ആഹ് ഇവടെ ഇണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ രാത്രിക്കത്ത ഒഴിവാക്കിയതാ
ആഹ് അതേ രാത്രിയാവുമ്പോ ബുദ്ധിമുട്ടാണ്
ആഹ് കുട്ടിയൊക്കെ വരാനൊക്കെ ബുദ്ധിമു
ആഹ് അതെ ഉം ഉം ഉം
പിന്നെ അവടെ മക്കളൊക്കെ ഒറങ്ങിയ
ആഹ് ഉണ്ട് വല്ല്യോളതാ ഒർങ്ങീതാ. മോള് ഒറങ്ങിയ ആഹ് ഫുടൊക്കെ നേരത്തെ കഴിച്ച് ഇപ്പതാ എറങ്ങ് ഒറങ്ങീക്ക്ണ്.
ഉം കെട്ടിയൊന് ഒടേണ്
ഓല് ഇവടെല്ല ഓല് മലപ്പുറത്ത പള്ളിക്ക നിക്ക മോല്യരാണ് ഉം ഇങ്ങളോ ഹസ്ബന്റോ
ദുബായിലാണ്
ആഹ് ശരി
ഞങ്ങള് ഇവ്ടെ മലപ്പുറ ആണ്. ഉം
ഉമ്മ ഒറ്റയ്ക്കാണോ നിക്കണേ
അല്ല ഉമ്മി ഉപ്പയൊക്കെ ഇണ്ട്.
ആഹ് അഹ് ശെരി എത്ര കുട്ടിളാ?
രണ്ട് കുട്ടിള്.
ആഹ് പെൺ കുട്ട്യാളാ
മൂത്തത് ആണും, ചെറുത് പെണ്ണും.
ആ മലപ്പുറം എവിടെ വീട്?
കോട്ടക്കൽ ഏഹ് ഭാഗം
ആഹ് അഹ് ശെരി അങ്ങട്ട
മൂപ്പര് എവിടെണ്?
മലപ്പുറം മലപ്പുറം ടൗൺതന്നെ ഹജ്ജ്യാ ർ പള്ളി
ആഹ
അവിടുന്ന് കുറച്ചും കൂടി പോണം ഉം എന്നിട്ട് ഉറങ്ങന്നെ കഴിഞ്ഞോ
അത്ര പെട്ടെനന്നും ഉറക്കം വരൂല
ഉ എന്നിട്ട് എല്ലാരും കിടന്നോടാ
ഉം എല്ലരും ചന്നന്നെ
ആ
മകൾക്ക് എത്ര പ്ര്രായായ്ക്ന്
ഒരാള് ഉള്ളൂ അവൾക്ക് മൂന്ന് വയസ്സ്
സ്കൂളിലും മദ്രാസിലും പോകായിട്ടില്ല ലെ
ഇല്ല ഇല്ല ഇല്ല ചെറിയക്കുട്ടി അങ്കവാടിയില് മൂന്നാല് ദിവസം പോയി പിന്നെ പോയിട്ടില്ല കരച്ചിലയോണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ണ്ടെയേനും അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ വെച്ചിട്ടില്ല ഇനി പറഞ്ഞേക്കണം ഒറ്റക്കായീട്ടും ഒരു കരച്ചിലുംഇതൊക്കെ തന്നെ ഇങ്ങനെ ഇരിക്കന്ന് വെച്ചാ അവിടെ പോകുന്ന അല്ലേ
വീട്ട്ലിരിന്ന്ട്ടോ
ആഹ് അങ്ങെനെല്ല ഒറ്റക്കായ്ട്ടേ ഏഹ് അങ്ങട്ട് മണ്ടീട്ടും ങ്ങെട്ട് മണ്ടീട്ട് കച്ചറാക്കീട്ടും അവടെ ആവുമ്പോ പിന്നെ എന്തെങ്കിലും ഒന്ന് പഠിച്ചോളും കുട്ട്യാളേം കാണാ
കുട്ട്യേള് കാെറേണ്ടാവുമ്പെ അവരായിറ്റും കളിക്കാ
ഉം പക്ഷെ പോന്നാ ബേ പോ മു ഏഹ് ഉം പഠിക്കാനൊന്നും ആഹ് അങ്കൻവാടിയിലൊ പഠിക്കാനൊന്നുല്ലാ ഉം അതെന്നെ ക്ഷെ ഓള് പോണില്ല ഒറ്റക്കാ അത് എന്തപ്പോ ഓൾപ്പ വടെ ഇവടെ തന്നെൽ നിന്റെ അട്ത്തെന്നെല്ലേയ്ര്ന്നാേ അപ്പം ഉമ്മച്ചീം വാണം പർഞ്ഞിട്ട് അങ്ങനൊക്ക
നിന്റെ മോള് അങ്ങനൊയിരുന്നേ സ്കൂളിലെ എൽകെജി ചേർത്തിപ്പോ ന്നിട്ട് ഒരു കൊല്ലം അങ്ങനെ പോവാതൊക്കണ്ട് ഓണ പരിക്ഷന്റെ തയ്ബ പെരേ പോയി എന്നും പനിം രണ്ടീസം പോവാ പയ്നഞ്ചീസം പന്യായി അങ്ങെനായ് പോവാനും മടി
കനം തോന്നൂലാ
ആഹ് അങ്ങനാ ഒര് കൊല്ലം ഫുള്ള് നിർത്തി
ഉം
പിന്നെ പിറ്റെത്തെ കൊല്ലം പിന്നെ പർണ്ണയ്ച്ചത് പിന്നെ ഞാന് കൊറേ ദിവ്സം അങ്ങെനെക്കെണ്ടാക്കി സ്കൂൾ വണ്ടീല് ഞാനും കേരിപ്പോവോളെപ്പം
ആഹ് അത് ശെരി
ഉം ന്നട്ട് അവ്ടെ കൊണ്ടാക്കി കൊർച്ചീസം കൊർച്ചേരം ന് ക്ക ന്നട്ട് കാണാതെ പോരാ അങ്ങെനെ പോയ് പോയ് പിന്നെ
ആഹ് ഇവിട്ന്ന് ഇവിട്ന്ന് കൊർച്ച് ഇണ്ടേനും അങ്കംവാടി ആവുമ്പോ ഓട്ടെർഷൊന്നും ഇല്ലല്ലോ
ആഹ്
അപ്പൊ കൊർച്ച് ഇണ്ടേനു അപ്പൊ പിന്നെ ഞാൻ പോവല് നടക്കൂലാ
ഉം ഇപ്പ എൽ കെ ജി കയ്ഞ്ഞ് പിന്നെ ഒന്നാം ക്ലാസ്ക് ചേർത്തി അപ്പൊ പിന്നെ ഇനിയിപ്പോ ഒരു പനിണ്ടായാ പോലും നമ്മള് പോകണ്ടാർഞ്ഞാല് ഞാൻ പോവുംന്നർഞ്ഞിട്ട് തെരകൂടി പോവു അപ്പോ
അതെന്നെ പിന്നെ അങ്ങെനെ ഫസ്റ്റ് ഇവൽക്കാതിന്റെ ടൈമെയ്കരം പരിചെയെപെടാത്ത കുട്ട്യാളെ കാണെല്ലേ മറ്റേന്നർഞ്ഞാപ്പൊ കൊർച്ചൊക്കെ പരിചയപ്പെട്ട് പിന്നെ വെരൂലേ
ട്ടാണ്
ഇതിപ്പോ ഞമ്മളും ആഹ് ലോകെത്തെന്നേര്ന്ന് ഇമ്മാ ഇ
ആഹ് അതെന്നെ ആഹ് അതാണ് ഓലെ വിഷയം ഇമ്മ എല്ലെത്തിനും ഇമ്മ വാണംന്ന്ള്ളെ
അതെന്നെ എന്നിട്ട് വേറെന്തൊക്കെ
വേറെന്താ
ഉം എല്ലാരും ചപ്പാത്തി കയ്ക്കാണോ ഇങ്ങള് മാത്രാണോ
ഞാൻ മക്കക്ക് ഇണ്ടാക്ക്ണാണേ മറ്റോല് ഇമ്മിം പ്പെക്കെ ചോറെന്നെ തിന്നെല്
ആഹ് മക്കളും ഒരു ചപ്പാത്ത്യയ്ച്ചാ
ആഹ് വൈകുന്നേരം
ആഹ് അയ്ശെരി ഫുഡ്ഡാെക്കെ കൊണ്ടോവാേല് ഹലോ ഹെലോ